ഹലോ ആ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം.
ജോലി ആയിരുന്നോ?
ആഹ് കൊറച്ച പണിയൊക്കെണ്ടായിരുന്നു എല്ലാം ഒതുക്കി.
ആഹ് ഹ പിള്ളേരൊക്കെ എന്തേയ്?
ട്യൂഷന് പോയി. രണ്ടു പേരും ട്യൂഷന് വിട്ട്.
ആഹ് ഇന്ന് സ്കൂളി പോയായിര്ന്നോ?
ആഹ് ന്ന് സ്കൂളിവിട്ടു രണ്ടൂസം വയ്യായിര്ന്നു പനിയായിരുന്നു. ഒരാൾക്കേ ഉള്ളൂ കേട്ടാ ചൂട് ഒരാൾ മൂത്താൾ വയ്യാന്നുണ്ടെങ്ക അയാള പോകതില്ല ഭയര മടിയാ ഭയങ്കരകരച്ചില്ല അന്നേരം ആളിനെ ഇവിടെങ്ങിരിക്കും അഹ് അവടെടുത്തന്നെ.
ആഹ് എന്നിട്ട് ഹോസ്പിറ്റല ഒക്കെ കൊണ്ട
ആന്തേ? മരുരുന്നുണ്ടായിരുന്നു ആഹ് ഹോസ്പിറ്റലിൽ കൊണ്ടൊണ്ട് അത്രയും കോഴ പ്പല്ലന്ന് മരുന്നുണ്ടായിരുന്നു പിന്നെ,, ചൂടൊക്കെ വന്ന കഴിഞ്ഞാലേ സ്കൂളിൽ വിട്ടാ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അതൊണ്ടാ വിടാനത്. കൊറവുണ്ട് കൊഴപ്പില്ല
ആഹ്
കുഞ്ഞിന് കുറഞ്ഞോ പനി കുറഞ്ഞോ?
ആഹ് കൊറവ്ണ്ട് ചൊമ്യാണ്ട്ന്നാലും. പിന്നെ നാളെ തട്ട് അങ്ങനവാടി വിടാന്ന് കരുതി ഭയങ്കര വീ,, വീട്ടിര്ന്ന് കഴിഞ്ഞാൽ ഭയങ്കര മൂഷാട്ടയാ ഭയങ്കര ദേഷ്യ ആക്ക് ചുമ്മാ ഒരാവശ്യമില്ലാ കിടന്നങ്,, കരച്ചില്ല അന്നേരം പിന്നെ നാളെ എന്തായാലും വിടാന്ന് കരുതി ഇന്നലെ അങ്ങനെവിടടെന്ന് ടീച്ചർ പിടിച്ചു എന്താ വരാനന്ന് ചോദിച്ചു. അവന് വേറെ പനിയായിരുന്നു ടീച്ചറിന്റെ അടുത് നേരത്തെ വിളിച്ച ആയേണ്ടല്ലോ ആയേ ഇവര് ടീച്ചർന്നാ വിളിക്ന്നേ.
ആഹ് അങ്ങനെ
ർ അവിടുത്തെ ഹെൽപ്പർ ഉണ്ടല്ലോ
ആ ഹ്അതെ അതെ
ആഹ് അപ്പം അവര് വിളിച്ചു വിളിച്ച,, അപ്പൊതലെ ഞാപറഞ്ഞ പുള്ളിക്കാരി ആന്ന് ലീവായിര്ന്ന് ഇവ്വള് ലീവ് എട്ത്ത സമയത്ത് അങ്ങനം പിന്നെ അവ,, അവരോട് അവര് ഇന്നലെ വിളിച്ച് എന്താ ചെല്ലാന ഞാൻ പറഞ്ഞ നല്ല പനിയായിരുന്നു. ഒരാം ഒരാഴ്ച കൂടുതലായില്ലേ ഇപ്പ പോവാതിരുന്നിട്ട്
ഒരാഴ്ച ഭയങ്കര പാടായിരുന്നു ആണല്ല യോ
അയ്യോ ആന്ന് ആന്ന് ഭയങ്കര ദേഷ്യ,, ഇന്നാണെങ്കിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് എന്തൊക്കെയാ കാണിിച്ച ചുമ്മാ ഒരു കാര്യം ഇല്ലാണ്ട് അങ്ങ് ദേഷ്യപ്പെടുക നമ്മുക്ക ഒന്നും പറയാൻ പറ്റത്തില്ല. മറ്റേ നമ്മള് ഓഡിറ്റോറിയത്തിന്റെ മുകളിലത്തെ ആ ബാൽക്കണി കൊലത്തിട്ടണ്ടല്ലോ
ഉം
ഇവിടെ ഇരുന്നത് അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ വലിഞ്ഞഞ് മണ്ടക്ക് കയറന്ന് കമ്പിയ കൂടെ വലിഞ്ഞൊക്കെ മണ്ടക്കക്ക് കയറും ഞാൻ പറഞ് കേറല്ലേന്ന് പറഞ് മിണ്ടത്തില്ല മിണ്ട
ഇല്ലായിരുന്നോ വീ,, ന്നാരും ഇല്ലായിുന്നോ കൂടെ
അായിരുന്നു ഞാനും അമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചു ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും. പറഞ്ഞ കേൾക്കത്തില്ലാത്തെ എന്തേലും പറഞ്ഞയ്‌ഞാ ദേഷ്യപ്പെട്ട് മാറി പോയിരിക്കും നമ്മള് പിന്നെ വിളിച്ചാ വരത്തില്ല എന്നിട്ട് പിന്നെ താഴെ ഇറങ്ങി ചെന്നപ്പോ അവിടെ,,
നിർബന്ധവ ആൾക്കങ്ങനെ ഇല്ല്യോ നിർബന്ധവ നന്നായിട്ട്
ഭയങ്കര നിര്ബന്ധമാ വേറൊരു കൊച്ചു
അയ്യോ ഇവിടുത്തെ ഇളയാളും ഇതില,, അപ്പറോ എങ്ങനാെന്നറിയോ ആളുടെ കണ്ട്രോളാ യിരിക്കണമെല്ലാംനമുക്ക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ. ഭയങ്കര നിർബന്ധവാ പിടിച്ചാൽ കിട്ടത്തില്ല ആ രീതിയിലുള്ള കരച്ച്,, കരച്ചിലന്ന് പറഞ്ഞ അര മുക്കാ മണിക്കൂറ അതും പറഞ്ഞ പതു,, സൗണ്ട് കൊടുത്തുള്ള ആഴച്ചിലല്ല വഴ ആടൊക്കെ അറും നാട്ടുകാരും മൊത്തം അറിയാം അമ്മ അതിന് കരച്ചില. അതെ ഓടി വരകയും ചെയ്യും ആൾക്കാാര് എന്താ കുഞ്ഞഞ് കരയുന്നത ചോദിച്ഛ്
ആഹ് ഇതും അതേപോലെ ഭയങ്കര ഭാഷിയയും ദേഷ്യവും ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന,, ട്ടും വഴക്കും ഇതല്ലയോ അപ്പോഴ നമുക്ക് ഒരു സമാധാനം തരത്തില്ല എന്ത് പറഞ്ഞാലും ചുമ്മാഅങ്,, വഴക്കിട്ട് വഴക്കിട്ടിരിക്കും ദേഷ്യം വരും വിഷമം വരും. അടിയാണെങ്കി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്എന്റെകൈ യിന്ന്
അതോ അ ഒരെണ്ണം കൊടുത്തലോ പിന്നെങ്ങ് സങ്കടം നമ്മുക്കങ്ങ്
പിന്നെ ആന്ന്. ആന്ന് അത ഇതാകുമ്പോ അങ്ങനവാടിക്ക് പോയി നിക്കുമ്പോഴേ വഴക്കില്ല അ അങ്ങനെ അവിടെ പുള്ളേരൂടെ കൂടെ നടന്നും കളിച്ചോളോല്ലോ പിന്നിം പനിയവണ്ട് ബാക്കി പിള്ളേർ കൂ ആവുമല്ലോന്ന് വിചാരിച്ച വിടാതിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്നെ വിട്ടേന ണ്ടവുമ്പോ വീട്ടിലാവുമ്പോ എപ്പയും അങ്ങോട്ടുംഇറങ്ങി ഇങ്ങോട്ടിറങ്ങി മഴൊക്കെപെയ്യു വാണെങ്കിൽ ഓർക്കപ്പുറത്ത് നമ്മൾ അടി മക്കള എന്തെലും ചെയ്തോണ്ടിരിക്കുമോരിക്കും പുറത്തെല്ല ഇറങ്ങി അങ് നടക്കും നമ്മള് വഴക്ക പറയുമ്പോ പിന്നെ
അമ്മയില്ലേ വീട്ടില് അമ്മ നോക്കുന്നില്ലേ
അമ്മയും ഉണ്ട് അമ്മയും ഞാനും ഉണ്ടാ ജോലി ചെയ്യുന്ന അടുക്കളെ ആന്ന് അയ്യോ അടിച്ചു ശരിയായിട്ട ഞങ്ങക്ക് എല്ലാവർക്കും കിട്ടും ഓരോ ഡസം കണക്കനാ കിട്ടും ഡെയിലി അടിയ അവന്റെ അനിയനെ മാത്രേള്ളൂ ഇവള ഒന്നും ചെയ്യാത്തത്. അതിനിച്ചിരി വയ്യാതെയാണ് അവനെ മാത്രം ഒന്നും ചെയ്യത്തില്ല ഉം ആ
പയാണ്ടിരിക്കണോ
അതിന് വയ്യാതിരിക്കും അത് കൊറച്ച് നാൾ ഇപ്പം ആ കൊച്ചൊരു എത്ര പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ടൊരു പ്രശ്നംഉണ്ടായി അസ്കുല ഡിസ്ട്രോഫിയാന്ന് പറഞ്ഞരു അസുഖം ഉണ്ടായിന് അപ്പം മസ്സിലത് മജ്ജ ക്ഷേയിച്ചു ക്ഷയിച്ചു വരുന്നത് അപ്പൊ ചൊവ്വന്ന് നടക ബുദ്ധിമുട്ട വീൽചേറില ആള് പുറത്തൊക്കെ പോകുന്ന അപ്പൊ ഇവനോട ഒന്ന് ഭയങ്കര കാര്യാ
തന്നെ പുറത്തോട്ടൊക്കെ പോവോ തന്നെ പോവോ പുറത്തോട്ട്
ആ വീൽ ചെയറിനകത്തോട്ട് കേയറ്റിയിരുത്തും ആ ഇരുത്തെച്ചാ ആ നല്ല നമ്മള് നേരെ നമ്മള് നടക്കുന്നത് സ്ട്രൈറ്റ്യിട്ടല്ല നി ഇച്ചിരി വളവോണ്ട് ഉം അപ്പൊ ഈ പിരക്കകത്ത് മാത്രമേ ഇങ്ങനെ നടക്കാറുള്ളൂ പിന്നെ വണ്ടി ഇങ്ങനെ കയറ്റി ചേർന്നൊരു റാമ്പ് പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് വണ്ടി വീൽചർ കയറ്റി വക്ക സ്ഥലമുണ്ട് അപ്പൊ ഇതിനകത്ത് അയാൾ കയറി പോകുന്നത് അപ്പം വയസ് ഇരുവിനൊക്കെ പോുന്നുണ്ട് ഡയ്‌ലി ചിട്ടി പിന്നെപ്പൊ ആള് അങ്ങനെ പോന്നുണ്ട്
ചിട്ടിടെ അ അഹ് തൊക്കെണ്ട്ലെ ആ
ആ ഉണ്ട് അങ്ങനെ പുള്ളിക്ക് വയ്യാത്തോണ്ട് പുള്ളി വലുതായിട്ടൊന്നും ചെയ്യത്തൊന്നും ഇല്ല ഭയങ്കര സ്നേഹവ കൊച്ചാ കൊച്ചാ കൊച്ചാ ന്നും പറഞ്ഞ പ്പയും നടക്കും പക്ഷെ ഞങ്ങളെല്ലാരേരും കൂടെ അയനെകൂടെ അടിച്ച് ശരിയാക്കി
ശരി ആ കൊച്ചായടെ ഒര്ത് ഉള്ളോണ്ടാ പുള്ളിക്കാരി ഇത്ര വയലണ്ടാവുന്നേട്ടോ
ആന്ന് ആന്ന് ഭയങ്കര കാര്യമായി ഇയാളോട് ആന്ന് ആന്ന് ഭയങ്കര കാര്യ അച്ഛനായാലും അങ്ങനെ അമ്മയാലും അങ്ങനെ ഭയങ്കര കാര്യമാണ് മോളെ മോളെന്ന് എപ്പോഴും കുഞ്ഞാ മോളെ ഞാൻ മാത്രേ ഉള്ള ഇടീക്കെന്തേ്യം അവ ദേഷ്യ വരുമ്പോ പറയ്പോ അവരാരും ഒന്നും പറയത്ത പോലും ഇല്ല മുമ്പുദ്രക്ക് എന്തേലും അവന എന്തേലും ചെയ്താൽ പോലും
ആഹ വേറെ വല്ല
പിന്നെന്താ ചേട്ടൻ ഇനി എപ്പഴാ വരാ ജോലി കൈഞ്ഞ്
ആഹ് ചേട്ടൻ ഏഴര ഒക്കെ ആവുമ്പോ വരും.
ഉം ജോലി എല്ലാം ഒതുങ്ങിയായിരുന്നു കറിയൊക്കെ വെച്ചോ
ആഹ്‌ ജോലിഎല്ലാം ഒതുങ്ങി നാളെ ഞ ഇതുപോലെ പൂജ ഉണ്ടന്ന് പറഞ്ഞില്ലായിരുന്നോ വീട്ടില് അന്നേരന്ന് ഇന്ന് മീൻ കറിയൊന്നും വെച്ചില്ല അന്നേരം ഇന്ന് വിളിച്ട്ട് പറഞ് നാള നാളത്തേക്കുള്ള പൂജ ശനിയാഴ്ച ത്തേക്ക് മാറ്റിയന്ന് പറഞ്ഞു
അന്നേരം ഇന്ന് വ്രത ആ അത് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴ അറിഞ്ഞത് ഇനിയിപ്പ അതുകൊണ്ട് ഇനി മീന് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ച്ചിരി കറി വെക്കാന്നാവിചാരിച്ചു മീനൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇന്നലെ മീൻകൂട്ടിയില്ല അന്നരം ഇന്ന് കറി വെക്കാന്ന് വിചാരിച്ചു ചൂട ഇന്നലെ കൊണ്ടു വന്നായിരുന്നു
ആ
ഉം
ആ ഞ്ഞിപ്പം വൃതം കുഞ്ഞുങ്ങൾക്കു അങ്ങനെ വൃതമായിരുന്നേനെല്ല്യോ
ഉം മൃതാവായിരുന്നു ഇനിപ്പ ശനിയാഴ്ചത്തേക്ക ആക്കിയതോണ്ട് ഇനിയിപ്പ മീൻ കൂട്ടാലോ ഞാനാണ് ഇന്ന്. നാളത്തേക്കുള്ള തുണിയെല്ലാം മുക്കിയിട്ട് കഴികിയെല്ലാം ഇട്ടതായിരുന്നു അന്നേരവ വിളിച്ചിട്ട് പറഞ്ഞെ ഉം
ഇന്ന് വെയില് ഉണ്ടായിരുന്നല്ലോ അവിടെ അവിടെ
വല്യ വെയില് ഇല്ല എന്നാലും വല്യ ചൂടുള്ള വെയിലല്ലായിരുന്നല്ലോ എന്നാൽ രാവിലെ തുണിയെല്ലാം കഴിയിട്ടുണ്ടങ്ങ് ഉണങ്ങി രാവിലെ കഴികിയിട്ടോണ്ട ആ ഒരു ആ
ഇം ആ പിന്ന പിള്ളര എത്ര മണിയാവുമ്പ വരും ട്യൂഷൻ കഴിഞ്ഞ്
ഞാാനൊരു അഞ്ചുമണിിയയപ്പോഴാ കൊണ്ടുപട്ടത് അന്നേരം ഇപ്പൊ വിളിയ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളിക്കാൻ പോകണം
ആഹ
ഉം ആഹ തൊട്ടടുത്ത് തന്നെ പിന്നെ ഈ സ്കൂളിലെ ഹോംവർക്ക് ക്ക കൊടുത്തോടുമ്പോഴേ ആ ബുക്കൂ അങ് കൊടുത് വിട് ആ ടീച്ച എടുത്തി അവിടെ എ എരിപ്പിച്ചോളു പഠിപ്പിക്കുകയും ചെയ്യും അത് കാണാതെ പഠിപ്പിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ആ ഇവിടെ ഇട്ടുത്തിയുള്ള ആ എഴുതലങ്ങും ജോലിഭാരം കുറയ കൊറനല്ല. ഇവിടെന്നാ എഴുതത്തില്ല അത് ഒന്നാമത്തെ കാര്യം അതാ നമ്മളിങ്ങനെ അവടെ എടുത്തിരുന്ന് അലച്ചലച്ചന അലച്ചിരിക്കണം എഴുതുമോളെ എഴതുമോളെ എഴതുമോള എന്ന് പറഞ്ഞുകൊണ്ടരിക്കണം ഇപ്പൊ ഒരു വാക്ക് എഴുതിട്ട് പിന്നെ വേറെ ശ്രദ്ധയായിരിക്കും അവിടെ ആവുമ്പോഴേ ഇരുന്നങ് എഴുതിക്കോളും അതുകൊണ്ട് രണ്ട് സ്കൂളിൽന്ന്ന്നരേ കൊണ്ടുവരുമ്പോഴേ ഞാ ബുക്ക് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പഴ ഇത് കൊടുത്തങ്ങ് വിടും അന്നേരം അവരങ് എഴുതിപ്പിക്കുകയും ചെയ്യും കാണാത ങ്ങ് പഠിപ്പിച്ചോളും പിന്നെ നമ്മള എന്താ ആഹ കൊഴപ്പമില്ലല്ലും പഠിക്കുകൊക്കെ ചെയ്യും അന്നേരം ഇവിടെ വന്നിട്ട് ഞാനൊന്ന് ചൊല്ല കേക്കാൻ പറഞ്ഞഞ് തരാൻ പറയുമ്പ പറഞ്ഞ് തരും അങ്ങനെ അങ്ങ് പോവുന്നു. ഒരു ദിവസം വിട്ടില്ലേ പിന്നെ മടിയാന്ന്.
ആ ഇവിടെപ്പ ഇനി നാളെ എന്തന്ന് അറിയത്തില്ല ഞാന് ഇന്നിപ്പം പറഞ്ഞു വൈകിട്ട് അക്ഷരം ആഹ ഹരീശ്രീ ഒക്കെ എഴുതുന്നുണ്ട് പിന്നെ ഇപ്പൊ തുടങ്ങിയെല്ലാള്ളു
ഇവിടെ ഇലയാളും തുടങ്ങിയതേ ഉള്ളൂ അവ അവളയും അങ്ങനവാടിയ വിട്ടുന്നുണ്ടേ അക്ഷരം എഴുാൻ പഠിപ്പിക്കാൻ വിട്ടില്ലായിന്ന് പിന്നെ ഇ അങ്ങനവാടിലുണ്ടല്ലോ അവര് ഇരുത്തി അങ് എഴുതിപ്പിക്ക തോന്നുന്നില്ല
ആഹ എന്താ പിന്നെ ഞാനിവിടെ തന്നെ അവര് നാള് കൊറച്ച് ഇപ്പ മൂന്ന് മൂന്ന് മാസത്തെ കൂടുതലായി വിടാൻ തുടങ്ങിയിട്ട് ഹരീ ശ്രീ വരെ ആയുള്ളൂ പിന്നെ ഞൻ ഇവിടെ ഇരുത്തി അങ്ങനെ എഴുതിപ്പിക്ക അപ്പം കൊറെൊക്കെ എഴുതാൻ അറിയാം പിന്നെ ആ ഇന്നിപ്പം ഇന്നിപ്പ കൊറച്ച മുമ്പ് എറ അടുത്ത് പറഞ്ഞ ബാ അമ്മ എന്നെ പഠിപ്പിക്കൂ എന്നെ അടിക്കല്ലേ എന്നെ പിച്ചയല്ലേ ഞാൻ എഴുതാം എന്നെ വഴക്ക് പറയല്ലേ ഞാൻ എഴുതാന്ന് അക്കെ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അപ്പൊ ഞാൻ അമ്മേ ഏൽപ്പിച്ചിട്ട ഇങ്ങോട്ട് വന്നത്. ആ എവിടെന്ന് എഴുതുവ. കൊഴപ്പൊന്നുമല്ല പിന്നെ എഴുതുമ്പോ വഴിച്ചിട്ട നമ്മള് ആ ഒന്ന് സപ്പോർട്ട് ചെയതന്ന് ചിരിച്ച് നിന്ന്ഴിഞ്ഞാൽ പോയി കയ്ന്നു പോയി പിന്നെ കയ്ന്നു പോയി അന്നേരം പിന്നെ അപ്പൊ ഇയാള് ആഹ് ഞാൻ എഴുതുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അകവത്തോടിരിക്കും പിന്നെ നന്നായിട്ട് ഹെ എഴുത്തില്ല ചിലപ്പോ അങ്ങ് കൊഞ്ഞ കാണിക്ക കൊഞ്ഞ കാണിച്ചട്ട് ചിലപ്പോ തെറ്റ് ആട്ട് സ്വന്തമായിട്ട്െ തെറ്റന്ന്റിയാമെങ്കിൽ തന്നെയും തെറ്റായിട്ട് തന്നെ എഴുതു പക്ഷെ നമ്മള് ചെ ദേ കഴിഞ്ഞ ആ പുള്ളിക്കാരി പേടിച്ചിരുന്ന് അങ്ങ് എഴുതിക്കൊളും കറക്ട്ടായിട്ട ഇരുന്ന് എഴുതും നമ്മളന്ന് ചിരിച്ച കഴിഞ്ഞാ പോയി. കയിന്ന്പോയി.
ഇവിടുത്തെ ഇളയാളം അങ്ങനെന്നാ നമ്മള് സ്നേഹത്തോടാണെങ്കിൽ കുറച്ച നേരമൊക്കെ ഇരിക്കും പിന്നെ മാ മാതി മട്ത്ത് വയ്യ അമേന്ന് പറഞ്ഞ്
ആഹ അതാ ഇതിപ്പോ കൊഴപ്പൊന്നില്ല ഞാൻ ഇച്ചിരി ഇത് ഇതായിട്ട് ദേഷ്യത്തോട് നിന്ന കഴിഞ്ഞാൽ പുള്ളിക്കാര് പിന്നെ കൊറച്ചു നേരൊക്കെ ഇരിക്കും. ഞാനന്ന് നല്ല ടാമ മോനെ എഴുത് എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ എനിക്ക് വിശക്ക നമ്മയെ എനിക്ക് വയ്യ എനിക്ക് പുറംവേനെ എടുക്കുന്ന എനിക്ക് കാല് വേദന എടുക്കുന്ന്
ഹ്ഹ്അതെല്ലാ എല്ലാർക്കോള്ള രീതി തന്ന ഇന അ ഇവിടേം അങ്ങനെ തന്നാ. അതുപോലെ മൂത്താൾ ട്യൂഷൻ വീട്ടി പോയിരുന്നു എഴു ഏഴുതവല്ലേ ഹോമർക്ക് അന്നേര പറഞ്ഞ അമ്മ എനിക്ക് എനിക്കങ്ങ നടുവേദനയായിരുന്നു എഴുതുമ്പം ഇവിടെ വരുമ്പോ പറയുന്നതാ
ആഹ അതില്ല കുഞ്ഞുങ്ങളല്ലാം കുനിഞ്ഞിരുന്നൊക്കെ എഴതുന്നതല്
ഉം അവർക്ക് ബുദ്ധിമുട്ട് ആ പിന്നെ ഞാൻ കുറച്ചൊക്കെ നേരൊക്കെ നാൻ നാൻ കുറച്ചു ഇരുത്തും പിന്നെ ഞാനങ്ങ് വിടുമ്പോട്ടെ കളിക്കിട്ട കുഞ്ഞല്ലയോ എന്നൊക്കെ വിചാരിച്ചങ്ങ് വിടും പിന്നെ നമ്മള ഇച്ചിരി ഇതായിട്ട് നിന്നാലേ ഇവര് പഠിക്കത്തള്ളൂ അല്ലെങ്കിൽ ശരിയാത്തില്ല വെച്ച
ആ നമ്മള് നിന്ന് നമ്മള് നിക്കുന്നോണ്ടിരിക്കും നമ്മള് ആ അവര് അങ്ങനെ ഇന്നോണ്ട നമ്മള് മാറി നിന്ന് കഴിഞ്ഞാ പിള്ളാര് പഠിക്കത്തില്ല
ഇല്ല പേടി ഉണ്ടെങ്കിലെ ഇച്ചിരി പഠിക്കത്തോ ളൂ.
പഠിത്തിൽ ഇച്ചിരി കോ ഒരു സകലം കോൺസെൻട്രേഷൻ കിട്ടിഴിഞ്ഞാൽ അവരങ് പഠിച്ചോളും ഇത് കളിയുടെ ഇതിൽ പോയിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളായിരിക്കും ചിന്ത മൊത്തം
ആഹ് ഇപ്പ എന്താ പറ്റിന്നന്നതില്ല നല്ല ഇതായിട്ട് വന്ന് നല്ല സ്വഭാവമായിട്ട് ഇരിക്കുന്നു അവിടെ അമ്മേയുടെ കൂട്ടന്ന് എഴതുന്നു ഇനിയിപ്പ നാളെ ചെല്ലുമ്പ അറിയാം. അവിടെ ചെല്ലുമ്പോ ടീച്ചർ പറ ഹരീ ശ്രീ മാത്രമേ അറിയത്തുള്ളൂന്ന് പറയും ബാക്കിയ ഉ ന നായി പായ താ വരൊക്കെ എഴുതുായിരുന്നു ആഹ് ഇന്ന് എഴുതി ന്നും പറഞ്ഞഞ് വരുന്നു അമ്മ ആ ഉണ്ടക്ക് അമ്മ ചരുന്ന് എഴുതി കിട്ട് കൊണ്ടുവന്ന് കാണിക്കു ഞാൻ എഴുതിയമ്മെന്നു പറഞ്ഞു
ഉംം എന്നാ ശരി എന്ന എന്നാ വിളിക്കാം കേട്ടോ
ആഹ എന്നാ ശരി ഓക്കെ
ആഹ
ഓക്കെ
ആഹ് ഓക്കെ